ആഹ് ഹലോ.
കേൾക്കാവോ?
ആഹ് കേൾക്ക്ണ്ട്.
എന്തുണ്ട് വിശേഷം ആഹ് കേൾക്കാം.
ആണോ നല്ല വിശേഷം.
ആഹ് പണി ഒക്കെ കയിഞ്ഞാ?
ആഹ് ഇപ്പം പണിഒന്നുല്ല.
ആഹ്
ഉം.
ഇന്ന് സൺഡേ ആയിട്ട് എന്തായിരുന്നു പരിപാടി
ഇല്ല എവിടിം പോയിട്ടില്ല മഴയല്ലേ
ആ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മഴയായിരുന്നു ഉച്ച കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല
ആഹ് ഇവിടെ ഇപ്പം നല്ല മഴെ കൊർച്ചേരായി
അതെ ആഹ് ഞങ്ങക്ക് ഉച്ചക്കൊരു ആഹ് പന്ത്രണ്ട് മണി മുതൽ മഴയായിരുന്നു ഒരു മൂന്ന് മണി വരെ അത് കഴിഞ്ഞാ കൊഴപ്പുല്ല നല്ല തെളിഞ്ഞ് നിക്ക്ണു
ഉം പോയ എവിടേലും പോയൊ പൊറത്തെവിടേലും
ആഹ് ഉച്ചക്കൊരു കറക്കം കഴിഞ്ഞിട്ട് വന്നാ ഇന്നല്ലേ എല്ലാരേം കിട്ടൊളൂ
ആഹ്
മക്കളൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസം ഇന്നല്ലേ
ആഹ് ആഹ് ഹസ്ബന്റ്ണ്ടോ നാട്ടില്ണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് നാട്ടിലുണ്ട്
ഉം
പിന്നെ വേറെന്താണ് വിശേഷങ്ങള്
എന്താ ഇങ്ങനെ പോണ്
മക്കള്
ആഹ് ഇവിടെണ്ട് ഇവിടെണ്ട് ഇന്ക്ക് മൂന്നാള്
അതെ
ഉം
ആഹ് എത്രേലൊക്കെയാ
വല്ല്യാള് പത്തിലാണ് രണ്ടാമത്താള് ഏഴില് ചെറിയാള്
ആഹ് ആഹ മൂന്നാള് എങ്ങ ആഹ് ആമ്പിള്ളേരാ അതെയാ മഴ കാരണാണോ അവിടെ റേഞ്ച് പോകുന്നുണ്ടോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ
ഹലോ
ഹലോ
ഹലോ
കേൾക്കത്തില്ലേ
ആഹ് എന്താ അറീല കൊറചെരം റൈഞ്ച് ഇജ്ജ് പോയിന്നാ തോന്നെ ഇപ്പൊ കേക്കണ്ട് കേട്ടീല്ല
ആഹ് മഴ കാരണാണ അറേഞ്ച് ഇല്ലാത്തത്
മഴ ഉണ്ട് അതൊണ്ടാവും
അ ആഹ്
പത്തിലൊക്കെ എങ്ങനെയുണ്ട് പഠിക്കാന്
വല്യ കുഴപ്പില്ല ട്യൂഷന
അ ആഹ് അതെ സി ബി എസ് ഇ ആണോ
ആഹ് അതെ അതെ
ഉം ഉം ഹസ്ബൻഡ്
ഇവിടെല്ല ഗൾഫിലാണ്
അതെ ആഹ് പിന്നെ വേറെന്താണ് ഉമ്മയ്
പിന്നാ ആഹ് ആരൊക്കെണ്ട്
അതെ ആഹ്
ഫുഡോക്കെ ഉണ്ടാക്കുവോ
ഫുഡ് ആഹ് കൊഴപ്പുല്ല
ഉം ഏത് ഫുഡാ ഇഷ്ടം കഴിക്കാൻ
എനിക്ക് നാടൻ ഫുഡാ ഇഷ്ടം നാടൻ കറികള് ചോറുവാ ഇഷ്ടം
പാരസ് സാമ്പാറ് അങ്ങനത്തൊക്കെയാണോ പറയുന്നെ
ആഹ് ആ മറ്റേ എന്താ ചക്കക്കരു മാങ്ങ
ആഹ്
ആഹ് നിങ്ങടെ നാട്ടിലുണ്ട് ചക്കക്കുരുമ്മ
ആഹ് ഉണ്ട്
ആഹ് ചക്കക്കുരു മാങ്ങയും ഉണക്ക മീനും ഞങ്ങടെ ഫേവറേറ്റ്
ചക്ക കുരു മാങ്ങലും മറ്റേ ഇത് ഇടൂല്ലേ ആഹ് തെ ഒണക്ക ചെമ്മീന്
ആഹ് ആഹ് ചെമ്മീന് ചെമ്മീന് ഇടും ചെമ്മീന് ഇടാതെ വെക്കും മുരിങ്ങക്കോലും ഒക്കെ ഇട്ട്
ഉം ഞാൻ ഉണ്ടാക്കി നോക്കിട്ടില്ല ഞൻ കഴിച്ചിക്ക്ണ് അതെങ്ങനെ ഇണ്ടാക്കല് ഇപ്പൊ ചക്കന്റെ സീസണാണല്ലൊ.
ആഹ് ചക്കയുടെ കു ചക്കക്കുരു. ഇന്നട്ട് തൊലി കളഞ്ഞിട്ട്. മഞ്ഞപ്പൊടിയും ഏഹ് മൊളക്പൊടിയും. ഒത്തിരി മൊളക് പൊടി വേണ്ട. ഒരു അരസ്പൂൺ മൊളക് പൊടി. ഒരു പത്ത് പതിനഞ്ച് കുരു. ആ അത്ര മതി നാലാക്കി കീറുമ്പം. അന്നിട്ട് ഉപ്പ് ഇട്ട്. കുക്കറ്ല് നന്നായിട്ട് വേവിക്കണം. ആ അത് വെന്ത് കഴിയുമ്പം അതിനകത്തേക്ക്. ആ മറ്റെ മാങ്ങ ചെമ്മീനും. ചെമ്മീൻ വറുത്ത് പൊടിച്ച് ഇടൂലൊ. നമ്മള് ചെമ്മീനും മാങ്ങയും വെക്ക അങ്ങനെ വെക്കില്ലേ.
ആഹ്
വറുത്ത് ചെമ്മീൻ വറുത്ത് അതിന്റെ തല കളഞ്ഞിട്ട് ഇട്ത്ത് പൊടിച്ചിടും. അതിൻ്റെ കൂടെ മാങ്ങെയ് മാങ്ങി മുരിങ്ങക്കോല് ഇടണം ആദ്യം. മാങ്ങക്ക് മാങ്ങ വേഗം വേകോലൊ. മുരിങ്ങക്കോലിന്. ആ മുരിങ്ങ കോലിനിച്ച് ആ മുരി കോല് ഇട. മുരിങ്ങക്കോലിന് ഇച്ചിരിങ്ങട്ട് വേവ് ഉണ്ടല്ലോ. മുരിക്കോല് ഒന്ന് രണ്ടായി കീറി ഇട്ടിട്ട് ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് ഇത് കൊട്ടണം. ചക്ക കുരു.
ആഹ്
അ ഇന്നട്ട് വെള്ളം ഇല്ലെങ്കി ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ച്. ഏഹ് ചട്ടീല് വെച്ച് മുരങ്ങക്കോലും ഇട്ട് വേവിക്കണം. ചക്കക്കുരുൻ്റെ കൂടെ ഇട്ട്. മുരിങ്ങക്കോലും എന്തൊരു മുക്കാൽ വേവാകുമ്പത്തേനും മാങ്ങ ഇട്ട് കൊടുക്കണം
ആഹ്
മാങ്ങ ഇച്ചി ച നമ്മള് എങ്ങന്യെ. അവിയലിന് ഒക്കെ ഇട്ണ കഷ്ണ ഇല്ലേ.
നീളത്തില് ലെ.
നീളത്തില്. ആ അങ്ങനെ കീറിയിട്ട് വേവിക്കണം. മാങ്ങയും വെന്ത്ഴിയുമ്പോത്തേനും മറ്റ് തേങ്ങയും. ഏ ഇച്ചിരി ഒരു കഷ്ണം ഉള്ളിയും. ആ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ വെച്ച് അരച്ച്. അതിനകത്തേക്ക് ഒഴിക്കണം. അപ്പം പുളി നോക്കണം കെട്ടോ മാങ്ങ്യേട. ഒത്തിരി പുളിയായാലും പാടാ.
ആഹ് ആ മറ്റേ ഈ ജീരകൊന്നും ഇടൂലല്ലെ? വലിയ ജീരകം ഉള്ളി മാത്രം.
ഉള്ളി മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ച്. ഒഴിച്ച. ഇന്നട്ട് ആ കടുക് പൊട്ടിച്ചാൽ മതി. ഉള്ളിയും കറിവെ അടുപ്പിലും വെച്ച് കടുക് പൊട്ടിച്ച. സൂപ്പറ് ഒണക്ക മീനും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ.
ഇന്നലെ ഇണ്ടായിനി.
ആഹ് എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാ. ആഹ് ഞാന് തലേന്ന് ഉ ഇതാക്കി വെക്കും. ചക്കക്കുരു വെക്കാനാ. ഉദ്ദേശിക്കുന്ന ദിവസം തലേന്ന് ഒരുക്കി വെക്കും. കീറി ഫ്രിഡ്ജ്ല് വെയ്ക്കും അപ്പൊ രാവിലെ എട്ത്ത് കുക്കറിൽ അടുപ്പിച്ചാ മതിയല്ലോ.
രാവ് ലെ
എന്റെ എളയവന് ഭയങ്കര ഇഷ്ടമാ രാവിലെ ഒരുക്കിക്കൊണ്ടിരിയ്ക്കാൻ നമുക്ക് നേരം ഇല്ലല്ലോ?
ഇവടെ അങ്ങൻത്തന്നേ ഇവടെ മു ഇന്റെ മൂത്ത ആക്ക് അങ്ങൻത്തെ ഒന്നും പറ്റൂല.
ആഹ് ആഹ്
രണ്ടാമ്ത്തെ ആള് കഴിക്കും. നാട
പിന്നെ ഈ മറ്റേ വെള്ളിരിക്ക ഇല്ലേ?
ആഹ് ആഹ്
വെള്ളിരിക്ക ഇതിന്റെ കൂടെ ഈ ചക്കക്കുരുവിന്റെ കൂടെ എന്നാം കുഞ്ഞിതാക്കി കൊറച്ച് ഒരു നാലിലൊന്ന് പീസെടുത്തിട്ട് ഇട്ടാലും നല്ലതാ.
വെള്ളരിക്ക ഞമ്മള് കറി വെക്ക്ണ വെള്ളരിക്കല്ലേ?
ആ കൾ കറി വെക്ക്ണ വെള്ളരിക്ക. ഇച്ചിരി കഷ്ണം കിട്ടും നമുക്ക് കറിയുടെ കൂടെയ്
അതും ഇടാലേ?
അതൂടാം
ആഹ് ആഹ്
അതും ഈ മാങ്ങ പോലെ തന്നെ കിടന്നോളും അത് ഈ മുരിങ്ങ മുരിങ്ങ കോല് വേവിക്കാൻ ഇടുമ്പത്തേനും ആ കൂടെ ഇട്ടു കൊടുത്താ മതി വെള്ളിരിക്ക ഇടുന്നുണ്ടെങ്കില്.
ഏഹ്
ആ പിന്നെ ഈ വെള്ളിരിയ്ക്കയും കുമ്പളങ്ങയൊക്കെ അങ്ങ് ഇങ്ങനെ പുളി ഇട്ട് വെയ്ക്കൂലേ? കൊടമ്പുളി ഇട്ട്.
ആ അത് വെക്കും തേങ്ങര്ച്ചിട്ടന്നെ അല്ലേ?
ആ തേങ്ങ അര്ച്ച്ട്ട് തന്നെ.
ആഹ് അങ്ങനെ വെക്കുമ്പ നമ്മളെയീ ഈ ഉള്ളീം ചെറിയ ജീരകോം ടൂലേ?
ചെറിയ ജി ഇല്ല മോരിന് മാത്രേ ചെറിയജി മോര് ചേർക്കണേ കുമ്പളങ്ങാ കറിക്ക് മാത്രേ ചെറിയ ജീരകം അരക്കുകൊള്ളൂ ആ
ഉം
പിന്നെ എന്താ ആ ആ വേറെന്താ മറ്റേ ഇതിട്ട് അയ്ല് ഇട്ട് കുമ്പളങ്ങ്യ ഒണക്കമീന്ട്ട് വെയ്ക്കൂലേ ആ ഒണക്കമീന്ട്ട്
ഒണക്കമീന്ട്ട്ട്ടോ?
ഓ മറ്റേ ഒണക്ക അയ്ല ഇട്ടിട്ട് കറി വെയ്ക്കില്ലേ? അഹാ കുമ്പളങ്ങ്യ അയ്നക് ത്തേയ്ക്ക് അതെ ഒണക്ക ആ കുമ്പളങ്ങേല് ഒണക്കയില ഇട്ട് വെച്ചാ നല്ലതാ.
ഇല്ല ഈ ഭാഗത്തില്ലത്.
ആ വാഴക്കീ അതുപോലെ എന്നെ ഏത്ത വാഴക്ക്യാ അയല ഒണക്ക അയിലേടെ ഒരു രണ്ട് കഷ്ണം ഇടുത്തിട്ട് ഇട്ട് വെച്ചാ നല്ലതാ.
പുളി ഇട്ട് വയ്ക്കണതാവുമ്പത്തേനും നല്ല ടേസ്ട്ടായിരിക്കും. ഞങ്ങടെ ഇവിടെൊക്കെ ഫേവറേറ്റ ആഹ് കറിയൊക്കെ.
ഉം ഞാന് ഇവടെ കേട്ടിട്ടില്ല ഇവടങ്ങനെ ഇണ്ടാക്ണ കണ്ടിട്ടില്ല.
കൂട്ടാനാ നല്ലതത്.
ആഹ് ഒന്ന് പഴകിട്ല്ലേ.
ആഹ് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട്.
ആഹ്.
പിന്നെ വേറെന്താണ് അപ്പൊ ഞായറാഴ്ച സ്പെഷ്യലൊന്നും ഇല്ലാരുന്നു ഇന്ന്ന്ന്?
ആഹ് ഞമ്മള് ഇവടെ ചിക്കൻ കറി നെയ്ച്ചോറും വെച്ചു.
ആഹ് ആഹ്.
ഇവടെ അയിന് ഹസ്ബൻട് ഇല്ലാത്തോണ്ടേയ്- ഞാനും മക്കളും മാത്രല്ലേ അപ്പൊ അങ്ങനെ ചെലപ്പ അങനെ മടിപിച്ചിരിക്കും.
ഉപ്പായും ഉമ്മായും ഒന്നും ഇല്ല കൂടെ?
ആഹഹ് ഇല്ലേയ്.
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ- ഓഹോ നിർബന്തോന്നുഇല്ല ഇന്നത് വേണംന്ന്ള്ള നിർബന്തോന്നുല്ല.
ആഹ് ആഹ്- ഉം ഇന്നാ ശരി ഇന്നാ ആഹ് ആഹ്.